ഹലോ കേക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം എന്തുട്ട് വിശേഷം
ഉം പറഞ്ഞോ ആഹ് സുഖം സുഖം സുഖാണോ
ആഹ് അതെ സുഖം
ഉം പിന്നെ മഴക്കെ ആഹ് ഇണ്ട് ഇണ്ട്
ആഹ് ഇവടെ മഴയും കാര്യങ്ങളൊന്നുല്ല ഇപ്പഴും തെളിഞ്ഞ് തന്നെയാണ് കെടക്കുന്നത്. ആഹ് ഒരു സൈഡ് ഇരുണ്ട് കറുപ്പുണ്ട് ഇങ്ങോട്ടേക്ക് പെയ്യോന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇവിടെ തെളിഞ്ഞിട്ടാ ഉള്ളത് അവിടെയോ ഹലോ
ഹലോ കേൾക്കാവോ
ആഹ് അവിടെയോ അവിടെ എങ്ങനെയാള്ളെ
ഇവിടെ ഉച്ചക്ക് വൈകിട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു ചൂടധികം ഇല്ല
ആഹ് ഇവിടെ ചൂട് തന്നെ പോ ആവൂല ഉം മഴക്കാലമാണോ വേനൽ ക്കാലം ആയാലും ഇങ്ങനെ തന്നെ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഒന്ന് പെയ്ത് അവിടെ നിൽക്കും പിന്നെ അങ്ങനെ അങ്ങ് പോകും പിന്നെ വെയില് വരും
ഇവിടെ എങ്ങനാ മഴയാണെങ്കി മഴ വെയിലാണെങ്കി വെയിൽ
അ ആഹ് കേരള കേരളത്തിൽ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ മഴ പെയ്താ പിന്നെ പിടിച്ചാൽ പിന്നെ അങ്ങനെ തന്നെ ഇങ്ങനെ മൂടി കെട്ടി നിന്ന് പെയ്ത് പെയ്ത് പെയ്ത് ഇതാവും പക്ഷെ നമ്മളവിടെ അങ്ങനെയാണ്.
ആഹ് ആഹ് ആഹ്
ആഹ് ചായ ഒക്കെ കുടിച്ചു ഇപ്പൊ കമ്പനിന്ന് ഇറങ്ങി വർക്ക് കഴിഞ്ഞു.
ആണോ വീട്ടില് പോവാണോ
ഏഹ് വീട്ടിലല്ല ഇവിടാ നമ്മള കമ്പനി റൂം പുറത്തുന്ന് ആ കേരളത്തിന് പുറത്താണ് കർണാടകയാണ് ബാംഗ്ലൂരാണ്
ഉം പിന്നെ
പിന്നെ പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ
പഠിക്കപഠിക്ക
ആഹ് എന്താ പഠിക്കുന്നേ
അൽട്ടി ഉം
ആഹ് ഐ ടി ഏതാ എന്താ മെയിനാട്ട് ആഹ് ആഹ് ആഹ് ആഹ് എങ്ങനെ എത്ര വർഷത്തെ കോഴ്‌സത്
വൺ ഇയർ
വൺ ഇയറ ആഹ് ആഹ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തേങ്കിലും കിട്ടുവോ ഇല്ലെങ്കിൽ അവര് പ്ലസ്മെന്റ് ആക്കി തരുവോ
പ്ലേസ്മെന്റ് ഉണ്ട് അടുത്ത മാസമേ
ആഹ് കഴിയാനായോ അപ്പോ?
ആഹ് ഈ മാസം കൂടെ ഉള്ളു അടുത്ത മാസം എക്സാം അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ്ങിന് വരും.
ആഹ് ടെയിനിങ്ങ് എങ്ങനെയാ അടുത്ത് തന്നെയാ കിട്ടുക.
ഇല്ല എറണാകുളം, ബാംഗ്ലൂര്, മുംബൈ അവിടെയൊക്കെ.
ആഹ് ആഹ് എവിടെയാ സെലക്ട് ചെയ്തെ?
ആഹ് എറണാകുളം നോക്കണം വിചാരിക്കുന്നു.
അന്ന് ബാംഗ്ലൂര് എന്താ.
അത്ര അന്നേരം ആദ്യമേ അത്ര ലോങ്ങ് പോണ്ടന്നുള്ളൊരു ഇത് അന്നേരം. ആഹ്.
ആഹ് ആഹ് ആഹ്.
ഓക്കേ.
ആഹ് അങ്ങനെ.
പിന്നെ അവര് ഇല്ല ഇല്ല ചായ കുടിക്കത്തില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്?
വീട്ടില് പപ്പ, അമ്മ, ഞാന്. ചേച്ചിയുണ്ടായിരുന്നു കെട്ടിച്ചു വിട്ടു.
ഉം.
ഉം അവിടെയോ?
ഇവിടെ അച്ഛന്, അമ്മ, രണ്ട് ചേച്ചിമാര്.
ആഹ് ചേച്ചിമാരെ മാരേജ് ഒക്കെ കഴിഞ്ഞ്.
ഇല്ല ഇല്ല പഠിക്ക്യാ.
ആഹ് അവരെന്താ പഠിക്കുന്നെ?
ആഹ് രണ്ട് പേര് ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുന്നു ഇപ്പൊ ഒരാള് പിന്നെ. ടീച്ചിങ്ങിന്റെ ഒരു കോഴ്സ് ഉണ്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു.
ഓഹോ ഓക്കെ ഓക്കെ.
ഉം.
ഉം.
പിന്നെ അവിടത്തെ കാലാവസ്ഥേനെ കുറിച്ചൊന്ന് പറഞ്ഞേ.
ഇവിടെ ഇപ്പൊ ഭയങ്കര മഴ പുറത്ത് പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ.
ആഹ് ഫുള്ള് മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും അല്ലേ?
ആഹ് അതെ അതെ രാത്രി.
ആഹ്. ഇവിടെ അങ്ങനെ ഇല്ല. ആഹ് അവിടെ ചൂട് എടുത്തിട്ട് പിന്നെ ഫാനിട്ട് കിടക്കണം ഫാൻ ഓഫ് ആയാ കൊതുക് തുക് വരും കൊതുക് വന്നാ പ്രശ്നാ.
അപ്പൊ ചൂടുകാറ്റ് ആയിരിക്കുവോ അതോ?
ആഹ് അത്യാവശ്യം നമ്മള് വേർക്കാണ്ടിരിക്കാനുള്ളത് കിട്ടും.
ആഹ് അങ്ങനെ ആഹ്.
ആഹ് ഇപ്പൊ കുളിച്ചിട്ട് വന്നാലും. ആഹ് ഒരിത് കൊറച്ച് നേേരത്തേക്ക് ഉണ്ടാവും. പിന്നെ കരണ്ട് പോയാലാണ് പ്രശ്നം.
ഉം ശരി ഉം ഇവിടെ പോ പോവും പോയാലും കുഴപ്പില്ല മഴയായണ്ടേ.
ആഹ് പക്ഷെ അവിടെ പോയാല് പ്രശ്ണമാണ് ഫുള്ള് കൊതുകും പിന്നെ കൊതുക പിന്നെ തല മൂടി കെടക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കില് വെയ ർതൊലിച്ച് കുളിക്കിയോം ചെയ്യ് ആഹ് വല്ലാത്തൊര അവസ്ഥേലാണ്
'ആ ആ
ഉ ഉം പിന്നെ കറണ്ട് അങ്ങനെ പോവാറില്ല പക്ഷെ എന്നാലും പോകും ചെലപ്പ രാത്രി ഒരു മണി രണ്ട് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും പോകുന്നെ
ഉ ഇവിടെ അങ്ങനെയൊക്കെ പതിനൊന്നര പതിനൊന്നൊക്കെ
ഉം ഉം പിന്നെ ഇവിടെന്ന് വെച്ചിട്ടണ്ടെങ്കി നമ്മളെ കമ്പനീന്റെ ബിൽഡിങ്ങില് ഈനകത്ത് കറണ്ട് കിട്ടിയിറ്റില്ല ടെംമ്പററിയ
ഓ ഓ
ആഹ് ഇവിടെ ഇപ്പോ അങ്ങനെ ആർക്കും കരണ്ട് കൊടുക്കുന്നില്ലാന്നൊക്കെ പറയ്ന്നേക്കുന്നെ അതുകൊണ്ട് പെർമനന്റ് അല്ലാത്തൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്
ങ്ങനെ ഇപ്പൊ വർക്ക് ചെയ്യതൊടങ്ങീറ്റ് കൊറേ ആയോ?
ആ വൺ ഇയർ ആയി ഈ മാസം ആ ഈ മാസം ഇരുപതാം തീയതി വൺ ഇയർ ആയിട്ടു
ആണ് ആ ഉം
പി അങ്ങനെ പോ ആഹ് ആ
സുഖയിട്ടിരിക്ക്ന്ന?
ആ എല്ലാർക്കും സുഖായിട്ടിരിക്ണു
ഉം ഉം
ഉ പിന്നെ വീട്ടിലേക്ക് പോണം ഇപ്പൊ ഇനി ഓണത്തിന് ആ ഒരു ടൈം ആവുമ്പോ പോണംന്ന് വിചാരിക്കുന്നു ഓണപ്പ എന്താവുംന്നറിയില്ല
ഓണ ലീവൊക്കെ ഉണ്ട് കിട്ടോ?
എങ്ങനെ
അല്ലാണ്ട് ലീവൊക്കെ കിട്ടോ
അങ്ങനെ ലീവ് കിട്ടത്തില്ല ഇവ്ടെ മാസത്തിലാകെ രണ്ട് ലീവ് ഒള്ളൂ.
ഓ ഓഹ്
അത് വേണങ്കി നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ എടുക്കണ്ട അങ്ങനെയുള്ള ഒരു ഇതാണ്
അപ്പൊ പ്പ എ എടുക്കാറുണ്ട്
ആഹ് ഈ മാസം പ്രത്യേകിച്ച് ലീവ് ആക്കീട്ട് എടുത്തിട്ടുണ്ട്.
ആ ആഹ്
അപ്പൊ പിന്നെ ഹാഫ് ഡേ വെച്ച് ലീവ് എടുത്തിട്ടുണ്ട്.
ആ ആഹ്
ആഹ്
ഉം
ഒരു ആ രണ്ടൂസം ആഫ് ഡേ ലീവ് എടുത്തു പിന്നെ ഇവിടെ വർക്കേസ് ഇല്ലായിരുന്നു അപ്പൊ അവര് എല്ലാം പോയി.
അങ്ങനെ ഉം
ആ ഈ കഴിഞ്ഞ പെരുന്നാളിന് പോയതാ അപ്പോ അവര് വരണെങ്കി ഒരു രണ്ടു അടുത്ത മാസേ വരുള്ളൂ ഒരു മാസത്തിനു മൂളിലായി
ഉം ഉം
അപ്പ അവര് വരുന്നോളം വരെ അവർടെ പണിം കൂടി നോക്കണം ഇപ്പ നമ്മളാണെങ്കി നമ്മൾ സിസ്റ്റത്തിലിര്ന്ന് ചെയ്യുന്നെ അല്ലേ അപ്പ പിന്നേ അ തും കൂടി ആഹ് അയ്ന്റെ പ്രഷറ്ണ്ടാവും പിന്നെ അയ്ന്റെടെയ്ക്ക് ഇതും കൂടി ചെയ്യണംന്ന് പറയ്മ്പോ നമ്മക്ക് കൊറെച്ച് ഞഹ ബുദ്ധിമുട്ട്ണ പറിം ആഹ് അപ്പ പിന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് പറ്റില്ല ഞാൻ ഇതാ ലീവ് എട്ക്കുന്നൂന്ന് പർഞ്ഞ് അങ്ങനെ ലീവെട്ത്തു പിന്നെ ഒരു ദിവ്സം ഫുള്ളായിട്ട് ലീവെട്ത്തു കെടെന്ന് ഒർങ്ങി അത് തന്നെ ലീവെട്ത്തിട്ട് വെര് അതാണ് ഒറക്കെ ഒറെങ്ങി
ക്ഷീണമുണ്ടായിരിക്ക്യു അല്ലേ അത്രേം
ആഹ് അതെ അതെ നല്ല ഷീണം ക്ഷീണവും ഇത് വൊക്കെ ഉണ്ട് പിന്നെ നമ്മളങ്ങെനെ ഇര്ന്ന് ട്ട്ള്ളെ പണിയല്ലേ നമ്മളിങ്ങെനേ ഇതാക്കി ചെയ്യ്ന്നില്ലല്ലോ അപ്പ അയ്ന്റെ കാെർച്ച് ബുദ്ധിമുട്ട്ണ്ടായ്ര്ന്നു കാെർച്ചൂസം ഉം പിന്നെ അതൊക്കെ മാറി ഇപ്പൊ ഓക്കെ ആയി
ഉം കഴപ്പം ഇല്ലലെ അല്ലേ
കാെഴപ്പാെ ഇല്ല ഇനിയിപ്പോ അവര് വര്മ്പത്തേക്കും നമ്മളെല്ലാം സെ റ്റെയ്ത് വെച്ച അവർക്ക് വല്യ വല പണിയൊന്നുംണ്ടാവ്‌ല
ആഹ് ആഹ് ശെരി
ആഹ് തെരെക്ക്ള്ളെ ടയ്മിലായ്ര്ന്നു അവര് പോയത് നമ്മള് ഇവ്ടെ ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്ന്ന്ണ്ടായ്ര് ആഹ് ഹ പ്പോ അഹ് അയ്ന്റെ കൊർച്ച് കാര്യങ്ങളൊ ക്കേയ്ട്ട് പിന്നെ അയ്ന്റെ തെരെക്ക് പിന്നാ സാനങ്ങള്പ്പ ഓഡ് ഓഡ എർക്ക്യ സാധനങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ കൊടുത്ത് തീർക്കല് ആഹ് അപ്പോ
അം അന്നേര ഒറ്റെയ്ക്ക് കൂടെ ആരും ഇല്ലേയ്ര്ന്നാേ
ആഹ് കൂടെന്നെച്ച്ണ്ടെങ്കില് ആഹ് എന്റെ ഏജില്ള്ള ആരും ഇല്ല പിന്നെ മലയാളീസ് എന്റെ പ്രായത്തിലുള്ളവരും ഇല്ല പിന്നെ ഇള്ളെത് മാനേജേസാെക്ക് നാണ് മാനേജെറ് ഒരാള് വയനാട്ട്കാരനാണ് ഓപ്പറേഷൻ മാനേജെറ് വയനാട്ട്കാര്നാണ് പിന്നെ ബാക്കിയുള്ള ഇൻവെൻട്റി അവരൊക്കെ കന്നഡ ആ സൈഡാണ് പിന്നെ അവര് മലയാളം അറിയാം മലയാളത്തി സംസാരിക്കും പിന്നെ ബാക്കിയ്ള്ള ഈ ക്ലീനിങ് ലേഡീസാെക്കെയുണ്ട് അതായത് ഈ ഡ്രേ ഫ്രൂട്ട്സ് ഗ്രോസറി ഐറ്റംസാെക്കെ ക്ലീൻ ചെയ്യ്ന്നെ ലേഡീസുണ്ട് അവരൊക്കെ ക ണ് ഏഹ് ക് കന്നഡ പിന്നെ തെല്ങ്ക്
ആഹ് സ്വ ആഹ്
ആഹ് ഞാൻ ഹിന്ദിയിലാണ് കൂട്തലും മുത്തെ ഹിന്ദിക്കാരാണ് ചെക്കന്മാര് പയ്യമ്മാര് സ്റ്റാഫായ്ട്ട്ള്ളെ പ്പ അവരട്ത്ത് ഹിന്ദിയില് സംസാരിയ്ക്കും ബാക്കി കന്നഡയൊന്നും അങ്ങെനെ കൊർ ർച്ച് കൊർച്ചൊക്കെപ്പ ചെലെതാെക്കെ പറയ്ന്നെ മനസ്സിലാവും പിന്നെ ലേഡീസായിട്ടങ്ങനെ കോൺണ്ടാക്ട് പിന്നെ സംസാരിക്കുന്നില്ല അയ്ന്റെ ആവ്ശ് നമുക്ക് വര്ന്നില്ല ലേഡീസായിട്ട് സംസാരിക്കെണ്ട ഇതിന്റെ ആവ്ശ്യുല്ല പിന്നെ എന്തേലു ഒക്കെ ഇപ്പൊ അവ്ടെ ആളില്ലാ എന്ന് പർഞ്ഞ് നോക്കണം എന്ന് പറയ്മ്പം അങ്ങോട്ടേക്ക് പോകുമ്പം മാത്രം ഒന്ന് ജെസ്റ്റാെന്ന് പെട്ടെന്ന് വർക്കെയ്യാൻ അതാക്കാനൊക്കെ ഇങ്ങനൊന്ന് ജസ്റ്റാെന്ന് നോക്കീട്ടൊന്ന് വെരുവാെള്ളൂ വർക്കെയ്യ്ന്ന്ണ്ടോ ഇതാക്ക്ന്ന്ണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കീട്ട് വെരുവൊള്ളൂ
ഉം ഉം ഊം
ആഹ് പിന്നെ ഹിന്ദീ പിന്നെ ആഹ് പറയ്മ്പ നമ്മളൊരു ഇത്ണ്ടായ്ര്ന്നു ട്രെയിന്ണ്ട് അപ്പൊ ഒരു സ്റ്റാഫുണ്ട് എന്റെ താഴെ അപ്പൊ അവന്റട് ത്ത്ങ്ങെനെ ആ സാനം ട്ക്ക് ഈ സാനം ട്ക്ക് അങ്ങനെയെക്കെ പർഞ്ഞിട്ട് അങ്ങെനെ കാെർച്ച് ഹിന്ദി പഠിച്ച് അത്യാവശ്യം ആ അത് കാര്യായി ഇനിയിപ്പോൊ കുറച്ച് കന്നടയും ഇതൊക്കെ പഠിക്കണംന്ന് വിചാരിക്ക്ണു ആ
ആ
ഉം
പിന്നെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഒണ്ടോ?
ആ അത്യാവശ്യം കൊഴപ്പൊല്ല
ആ അതെന്താ കൊഴപ്പൂല്ലാന്ന്
ഇവിടെ ഐ ടി എല്ലാരും ന്ന് വെച്ചാ കൂടുതൽ മാരേജ് ചെയ്യുന്നു സെയിം ഏജൊള്ള ഒന്നോ രണ്ടോ പേരൊള്ളൂ ബാക്കിയൊക്കെ മാരേജ് കയ്ഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉള്ളവര
ആണോ ആഹാ ഹാ അന്താ ഇതെടുത്ത് വേറെ വേറെ നേഴ്സിങ് അങ്ങനെ എങ്ങാനും പഠിക്കാൻ നോക്കി കൂടായിരുന്നൊ
ആ എനിക്ക് ഡോക്ടറിന്റെ ഇത് ഫീൽഡ് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ വേണ്ടന്ന് വെച്ചാ ഉം
നീറ്റ് എക്സാം ഒക്കെ എഴുതി അങ്ങ് കേറിക്കൂടാരുന്നോ എൻട്രൻസ് ഇതൊക്കെ എഴുതിയിട്ട്
ആ പിന്നിവിടെ ക്യാഷിന്റെ കൊറച്ച് ഇതൊക്കെ വേണ്ട അച്ഛന് അമ്മയും പറഞ്ഞ് വണ്ട വേറെ വല്ലതൊക്കെ നോക്കാം പറ
ആ എന്നാ പിന്നെ നഴ്സിംഗ് നോക്കി കൂടാരുന്നോ നമുക്ക് എഡ്യൂക്കേഷന്റെ ലോണൊക്കെ കിട്ടുവല്ലോ
ആ പക്ഷേ ഇത് പിന്നെ ഐറ്റിടേ ത് പറഞ്ഞപ്പോ ഫാഷൻ ഡിസൈനിങ് എടുക്കാനായിരുന്നു പോയത് പക്ഷെ കിട്ടി സീറ്റ് ഫുള്ളായി പോയത് പിന്നെ ഇന്റീരിയറങ്ങ് എടുത്തു
ആ ഇനി വേണമെങ്കിലും അതും പഠിക്കാൻ പറ്റൂലേ നമുക്ക് വേണമെങ്കില്
ഉം പറ്റും പറ്റും
ആ എന്നിട്ട് ഇന്റീയറിൽ എങ്ങനെയുണ്ട് എങ്ങനെയ പഠിച്ചിട്ട്
കുഴപ്പവില്ല ഫുൾടൈം വരപ്പ വരപ്പ്
ആ വരച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവു അല്ലേ?
ആ അതെ പിന്നെ ഇതിന്റെ ഡീറ്റെയിലായിട്ട് പഠിക്കണമെങ്കില് പൊറത്ത് പോയി പഠിക്കണം അത്ഒരുലഷം ഒക്കെ ആവും
അപ്പൊ ബേസിക് ആണോ എവിടെ പഠിപ്പിച്ചേരുന്നെ
ആ ഇവിടെ ഇവര് ജസ്റ്റ് അതിന്റെ മെയിൻ കാര്യങ്ങൾ പറഞ്ഞ് തരത്തേഒള്ളു
ആ ഹാ
പ്പൊ ഡീറ്റൈൽൽ ആയിട്ട് പഠിച്ചാല് ന്നെങ്കി പൊറത്ത് ആണേലും ജോലി ചെയ്യാൻ പറ്റത്തൊള്ളേ
ആ ആ ഓക്കെ അപ്പൊ ശരിയെന്നാ കേട്ടോ ആ